ഹലോ?
ആ കേൾക്കില്ലേ?
റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു.
ആഹ് ആഹ് അപ്പൊ മഴായിട്ടേക്കും?
ആ മഴ
ആ ഞാനേ പഠിക്കാണ് ഇപ്പൊ പ്ലസ് ടു
പ്ലസ് ടു കഴിഞ്ഞോ
ഇല്ല ഇപ്പൊ പ്ലസ് റ്റു ആണ്
ആ ആ ഉം ഞാനിപ്പോ
ആ എന്താണ് ആ ആ
അത് കേറിട്ടുള്ളൂ കേറീട്ട് അധികായിട്ടില്ല രണ്ട് രണ്ട് രണ്ട് മൂന്ന് ദ
ആ ആ
ഉം പിന്നെ എന്താവള അനെ പഠിക്കാന് ഉം സുഖാണ് ഇനി എന്താ ഡിഗ്രി എടുക്കാ അതോ പ്ലസ് ടു കഴിഞ്ഞതാണോ അതോ
ആ ഏതാടുത്തക്കണ് സയൻസ് അതോ ആ കോഴപ്പന്നുല്ല ആ
ചരിത്രം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ എടു
അല്ലാ ഞാന തന്നീന്നു
പിന്നെ വേറെ കോഴ്സ് എടുത്ത് കേറിയാണു
ആ ഞാന് കൊമേഴ്സ് ആയിരുന്നു കിട്ടിക്കുന്നത് മാത്‌സ് കൊമേഴ്സ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടി
അ ആ
എന്തല്ലേനോ പഠിക്കാനും പഠിക്കാന വെച്ചാല് മാത്‌സ് ഫസ്റ്റ് ഒന്നും ഇഷ്ടൊന്നുല്ലെ എനിക്ക് ടി ടി സി എടുക്കാൻ അനു ഇഷ്ട ഇണ്ടായിന് പൂതി ഇണ്ടായ
ആ ആ
നല്ലത് ഹ്യുമാനിറ്റീസ് ആണ് തോന്നി പിന്നെ പി എസ് സിക്കും നല്ലതാണന്ന് പറഞ്ഞു
അ ആ
പിന്നെ പി എസ് സി എഴുതുമ്പോളക്കെ കുറച്ചും കൂടെ ബെറ്ററ് ഉമാൻന്റിസ് ആണെ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ പിന്നെ അതൊക്കെ മാറി അടുത്തെ ആ സ എന്താ പറയാനാ ആ സാധാ ഹുമാന്റീസ് ആണോ എടുത്തത് എല്ലാ അതാ മെയിൻ ആയിട്ടുള്ളത് എക്കണോമിക്സോ ആ ഇതില് എക്കണോമിക്സ് ഒക്കെ ഇണ്ടായിനോ
ആ എക്കണോമിക്സ് ഒക്കെ ഉണ്ട് എക്കണോമിക്സ് പൊളിറ്റിക്സ് ഹിസ്റ്ററി പിന്നെപ്പ ഏതാ പിന്നെ അറബി ഇംഗ്ലീഷ് പിന്നെ ഇതു ഒണ്ടല്ലോ ആ
ആ അപ്പൊ പിന്നെ അങ്ങനത് എടുത്തെ പിന്നെ കല്യാണം കഴിഞ്ഞു കല്ല്യാണം കഴിഞ്ഞപ്പ പഠിക്കാനൊന്നും പറ്റില്ല ടി ടി സി ക്കൊന്നും പോകാൻ പറ്റിയില്ല
ആ ആ
പിന്നെ ബി കോം എടുത്തു ബി കോം എടുത്തപ്പോ ഡിസ്റ്റൻറ് ആയിട്ടാ എടുത്തെ അപ്പൊ പിന്നെ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സിന് ചേർത്ത് പിന്നെ അങ്ങനെ അങ്ങനെ ലാസ്റ്റ് അയിക്കാൻ നേരത്തും ചെയ്തു
ആ ആ ഈ ഡിസ്റ്റൻറ് ആയിട്ട് എടുക്കാന് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാണോ
ആ പ്രൈവറ്റ് ആയിട്ട് പഠിക്ക നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാം ആ എക്സാം ഞാൻ ഇതിലെ എക്സാം ഒക്കെ ഓൺലൈൻ ആയിട്ട് എഴുതാൻ പറ്റും
ആ ആ
എക്സാമും ഉം പിന്നെ അസൈൻമെന്റ് ഒക്കെ കൊറിയറായിട്ട് അയച്ച് കൊടുത്താ മതി അപ്പൊ പിന്നെ അങ്ങനെ ഡിസ്റ്റൻറ് ഉള്ളണ്ട് ഡിസ്റ്റൻറ് ആയിട്ടാണു എടുത്തത് വീട്ടിൽരുന്ന് പഠിക്കാ പിന്നെ എന്നിട്ട് വേറെന്തൊക്കെയ
വേറെക്കെയാണല്ലേ വീട്ടിലാരൊക്കെയണ്ട്
ഉം ഒരു മോളണ്ട് പിന്നെ പിന്നെ എല്ലാരും ഉണ്ട് രണ്ട് അനിയത്തിമാരുണ്ട് മശുബന്റെ വിടവിനെ കുറച്ച് വലിയ ഇല്ല കാമല്ലാ
ആ ആ
ഉം ഉം ഇപ്പൊ ഇനിയിപ്പോ റിസൾട്ട് അറിന്നോ പ്ലസ്ടുൻ്റെ അല്ലല്ലോ
ഇല്ല ഇല്ല അല്ല പ്ലസ് പ്ലസ്ടു അറിണല്ലോ
ഇനിയിപ്പോ വീട്ടിലാരൊക്കെന്തായി
വീട്ടില് ഉമ്മാ ഉപ്പ കാക്ക മൂന്ന് അനിയൻമാര്
പിന്നനക്കെ വെറേ എന്തക്കെയാ
വേറെക്കാണല്ലേ മക്കടെ
ആ മഴ ഉണ്ട് നല്ല മഴല്ലേ ഇപ്പൊ ഇന്ന് ഇന്നലെ നല്ല ചൂടും
ആ ആ ഇന്നലെ ഇവിടെ അങ്ങനെന്നെയണ് ഇവിടെ ഫുള്ള് വെയിലെനോ ഇപ്പം മഴ ഇണ്ട്
ഉം
ചായക്കെ കുടിച്ചില്ലേ
ഉ ചായ ചായയുടിക്കെ കഴിഞ്ഞു ഫുഡൊക്കെ ആയില്ലേ ഉച്ചക്കക്കെള്ള ഒക്കെ ഉമ്മയ കറിയെല്ലാം ഉണ്ടാക്ക
അമ്മ ഉണ്ടാക്കില്ലേ നന്ന് അടുക്കള പോയി നോക്കില്ലാ മറ്റേഎന്തേലും ഉപ്പേരിക്കെ അരിഞ്ഞ് കെടുക്കലുണ്ടേന്ന്
ആ ആ ഞാനും അങ്ങനെ തന്നെ വീട്ടില്ചെന്നലമ്മന്നെഎല്ലാം കുട്ടികളെ കുട്ടൻ്റെ കാര്യം ഓർ അന്നേരം
ആ ആ
എന്ന ഞാനിപ്പ എന്താ വി
മോക്ക് എത്രയായി
മോക്ക് മൂന്ന് വയസ്
മൂന്ന് മാസോ ആ ആ
വിൽ ചെയറിൽ നടക്കില്ലല്ലോ
അതാ പ്രശ്‌നം ആ ഉം പിന്നെ പിന്നയന്ത്ക്കെ വേറെന്തൊക്കെ
ഉറക്കല്ലേ
ആ ഓഡിറ്റോറിയക്കെ മേളിലുണ്ടാവു
പക്ഷ ഇങ്ങനെ സിയാറത്ത് ഉള്ളവരുണ്ട് ഉപ്പാൻ്റെ കൂടെ അങ്ങനെ പോവും പണ്ട്
ആ ആ ആ ആ എന്തക്കെ സ്കൂളന്ന് പോ പോകലുണ്ടോ പത്തിന്ന് പോകലുണ്ടോ
പോയില്ല പത്തന്ന് തന്നെ പ്ലസ് റ്റു ആവുമ്പോ പോവാന്ന്
ഇണ്ടാ അത് ഇപ്രാവശ്യം ഇണ്ടാവു വല്ലേ
ആ ആ പോണം അന്ന് ഇങ്ങനെ പൈസ ഇല്ലാതെ ഇതായപ്പോ
ആ ആ ഉ ഉം പിന്നെ പിന്നെന്തെക്കെ
പിന്നെക്കെ നല്ലേ
ഉം അല്ല ഇഞ്പ്പം ഏഹ്
വീട്ടില് ചെട്യൊക്കെണ്ടോ?
ചെട്യൊക്കെണ്ട് ചെട്യാള് ണ്ട് ഏഹ് ന്ന കൊറേന്നുല്ല കൊർച്ചൊക്കെണ്ട്. ഇബടെ ഇന്റെ വീട്ടില് ട്ടോ അവടെ അവടങ്ങനെ ചെട്യാളൊന്നുല്ല അവടെ ഞ്പ്പൊ ഇണ്ടായാലും നോക്കൂല ഞങ്ങക്ക് വീട് പണി തൊടങ്ങാൻ വാണ്ടിട്ടേ മതിലൊക്കെ പോള്ച്ചപ്പോ അപ്പൊക്കെ ഒഴിവാക്കി
ഉം
ഉം അനിയന് അനിയൻമാര് ചെർതാ?
എഹ് അനിയൻമാര് ഒരാളൊമ്പതിലും ഒരാളെ രണ്ടിലും ഒരാള് പ്പോ എൽ കെ ജി
എൽ കെ ജി ചെറ്യേ കുട്ടിണ്ട്ല്ലെ. പിന്നൊര് ഒര് കാക്കെ ഒര്ക്കാക്കോ?
ഓന് ഡിഗ്രി സെക്കൻഡിയറാണ്.
ആഹ് ഓനേതാട്ത്ത്ക്ക്ണെ?
ഓന് കൊമേഴ്സ്നോ എന്താ പറയാ അക്കണ്ട്ങ്ങ്ന് ബി
ആ ആ ആ അത്പിന്നെ ആദ്യപ്പോ കാര്യം ഇപ്പം എടുക്കണല്ലന്ന് തോന്നുന്നു
ആഹ് ഈ ബി കൊമ് എന്നാ തോന്നുന്നത് ആ അമ്മയി ഉണ്ട്
ഇന്ന് രാവിലെ തൊറന്നില്ലല്ലോ അമ്മായി
ആഹ്
ഇപ്പൊ കൊറെ രണ്ട് മൂന്നീസായിട്ട് മഴ വെല്ലാതെയല്ലേ രണ്ട് മൂന്നീസായിട്ട് വല്യ മഴവല്ലേ
ആ ആല്ലേനു ഇങ്ങനെ ചെറുങ്ങനെ എടക്ക്‌യിങ്ങനെ പെയ്തു പോവാത്രേഒള്ളേനി പിന്നെ വെയില് ആഹ് വേനൽക്കാലത്തിനു വരിയാന്നെലോ
നാളെ ഇഞ്ഞി ക്ലാസ്ല്ല്ലേ
ആ ഇണ്ട് ഇന്ന് മൂന്ന് ദിവസം ആയി വേനു മൂഹറമ്പത്തിന്റെ അന്നോ എന്തൊക്കെയാ ഒണ്ടാക്കിയേ
ആ വിരുന്നുപോവല് ഒണ്ടോ
ആ വിരുന്ന് പോവും ഉമ്മാന്റെ അവിടെപോകും യാ
ഉം
അല്ല ഇവിടുന്ന് പത്ത് കിലോമീറ്ററുണ്ട്
ഉം
ഞാനതികം അവിടെണ്ടാവല് ഇവിടെ നിക്കല് കൊറവാ
ആഹ് പിന്നെ പിന്നെന്തൊക്കെ
ഇപ്പോ ഒരു സ്ഥാപനത്തിലാണ്
പിന്നെ പിന്നെ വേറെന്തൊക്കെയാ അവിടെണ്ടോ വീട്ടില് വീട്ടില് ചെട്യളൊക്കെണ്ടോ
ആഹ് ഇവിടെണ്ട് ഇങ്ങനെ തോനല്ല കൊറച്ചൊക്കെ ങ്ങനെ വാങ്ങിക്കൊണ്ടരും
ചെടിയ്ന്നോട് ഭയങ്കര ഇഷ്ട്ടാ ഇപ്പ ഇങ്ങനെ അവര്ങ്ങനോക്കെ കൊണ്ട്
ഇവിടെങ്ങനെ കൊറോണ കാലത്ത് അന്നൊക്ക ക്ക നല്ലോണ്ടായിനി അന്ന് ഞാനൊക്കെ കുഴിച്ചിടേനി ഇപ്പൊ പിന്നെ ക്ലാസ് ഞാൻ സ്കൂൾട്ട് വരുമ്പന്നെ കൊറെ ടൈം ആവും
ആ അത് പിന്നെ അതൊരു ട്രെൻയ്നില്ലോ
ആ ആ ചെടി കു
ചെടി കുക്കിങ് അതേമായ്രി കേക്ക്ന്റതും യൂട്യൂബ് അങ്ങൻത്തൊക്കെ വേണം ഉം
എല്ലാരും അതന്നെ അയ്മണ്ട് കൂടി
ആ ഇപ്പൊ പിന്നെ കൊറെകത് വ്ടല് തൊടങ്ക്ണു
ആ ആ അന്ന് ലോക്ക്ഡൗണ് അല്ലേനോ എല്ലാരും വീട്ടിന്റെ ഉള്ളിലല്ലേ ഓരോന്ന്ങ്ങനെ തോന്നും
ആ പിന്നെ ന്ന്ട്ട് ഇന്ന് ഇപ്പം നല്ല മഴന്നെ തോന്ന്
ആ ന്ന് രാവിലെ തന്നെണ്ട് നീച്ചപ്പളെ മയിം കണ്ട നീച്ചേ
ഇന്നലെ അങ്ങനെ ഇവടിം നല്ല ചൂടായിരുന്നു ട്ടോ ഇവിടെക്കെ ഇവടെ അങ്ങനെ ന്നലെ എങ്ങനെച്ചാല് വെയില്ണ്ടോന്ന് ചോയ്ച്ചാ വെയ്ലെനു
ആ ആ ഇവടെ അങ്ങനെയ്ന് മഴ പെയ്ത് പറ്റൊന്നല്ല അങ്ങനെ ഉച്ചക്കറ്റെ ചെർങ്ങനെ പാറ്റി പോയി വാക്കി ഒക്കൊ ഫുള്ള് വെയിലേനി
ഉം അതുകൊണ്ട് നല്ല ചൂടുംണ്ടാഴിനി രാവിലായപ്പ ന്ന് മഴ യാഴി
ആ ഞങ്ങൾത് പിന്നെ വീടിന്റെ നെറൂല് ഓട് ട്ട്ക്ക്ണ് അപ്പ പിന്നെ വ ല്യ ചൂടൊന്നുണ്ടാവൂല ന്നാലുംണ്ട്
ഇവടെ ഷീറ്റ് ഇട്ട്ക്ണ് ഇന്റെ വീട്ടില്ട്ടോ മറ്റോട്ത്ത് പിന്നെ മേലക്ക് ഇണ്ടായതോണ്ട് എന്താ അടിയിലൊന്നും ല്ല ചൂട്ല്ല മേലെ പെരും ചൂടാ
ആ ആ
ഉം പിന്നെ രണ്ടാമത്തെ
ന്നാ യ്ക്കോട്ടെ